കേക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തെങ്കിലും റേഞ്ചിന്റെ വിഷയം വന്ന് കേൾക്കുന്നില്ലെങ്കിൽ കട്ട് ആക്കരുതേ
ആഹ്
ആ കാരണം മഴയൊക്കെ ഉള്ളതോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് പറയുമ്പോ ചെലപ്പോ വിട്ടു പോവും അതുകൊണ്ട ക ട്ടാക്കി കളയണ്ട
ആയിക്കോട്ടെ ആയിക്കോട്ടെ
കഴിച്ചോ
കഴിച്ചില്ല കഴിക്കണം
എന്നായിന്ന് സ്പെഷ്യലൊക്കെ
എന്ന സ്പെഷ്യല് ഇന്ന് ചക്കകുരു മാങ്ങ ചക്കേൻ്റെ സീസൺ ആയതു കൊണ്ട് ചക്കക്കുരു മാങ്ങേന്റെ സീസൺ ആയോണ്ട് മാങ്ങ പ്ലസ് ത് കോവയ്ക്ക എന്താ അവിടെ വിഷയ എന്താ അവിടെ അവിടുത്തെ
ഇന്ന് ഇന്ന് ഞങ്ങക്ക് ഇന്ന് ഞങ്ങക്ക് മാങ്ങ മാമ്പഴ പുളിശ്ശേരി
ആഹ് ഹ
മാമ്പഴ പുളിശ്ശേരി ചെറുതായിട്ടൊന്നൊരു ശകലം മുളകൊക്കെ ചാലിച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ശകലം കര കരള് മേടിച്ചതിന്റെ അതൊണ്ടായിരുന്നു അത് ഇങ്ങനെ ഉലർത്തിയെടുത്തു
ഉം ഉം ഉം
അതാണ് അത് ഇതെല്ലാം കൂടെ കൂട്ടി ഇന്നങ്ങ് കഴിയന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് ട്ട് ഉള്ള പരിപാടിയൊക്കെ ഉള്ളൂ ഇനിയിപ്പോ ഏ പെരുന്നാളും കാര്യങ്ങളും ഒക്കെ വരുന്നൊണ്ട്
ആഹ്
രണ്ടൂസം കഴിയുമ്പഴത്തേക്ക് അതിന്റേതായ തെരക്കും കാര്യങ്ങളൊക്ക്യായി പോവും
ആഹ് നാളെയും നാളത്തെഞ്ഞൊക്കെ പെര്ന്നാളാണല്ലോ ല്ലേ.
ആഹ് ഇരുപത്തിഎട്ടാം തീയതിയാണ് വ്യാഴാഴ്ചയാണ് വെരുന്നത്.
അതെ
ഉം
ഉം ഇപ്പ എല്ലാട്ത്തും ചക്കേം മാങ്ങേന്റെ വിഭവങ്ങളായിരിക്കും കൂടുതലും.
ആഹ് ഇവടെ നമ്മള്ക്ക് മഴകേറിയത് കൊണ്ട്
ആഹ്
ആദ്യൊര് രണ്ട് മൂന്നെണ്ണൊക്കെ കിട്ടി പിന്നീട് അതങ്ങ് വറ്ത്തു പിന്നീട് വേര് തൊടങ്ങി പ്പനിയിപ്പം അത്യാവശ്യം വെളയാൻ തൊടങ്ങി പക്ഷെ ഞ് മഴ കേറിയതോണ്ട് ഇനി പറക്കാൻ കൊള്ളില്ല.
ഉം ഉം ളും അഹ് ഇനിയെല്ലം ഇവടെ കഴിഞ്ഞിസം ഒരു മഴ പെയ്തായിരുന്നു ആ മഴക്കത് അഹ് തൊട്ടപ്പർത്തെ വീട്ടിലെ മാവില്ള്ള മാങ്ങ മുഴുവനും വളർന്ന് നമ്മടെ മുറ്റത്തോട്ട് വീണു. അതെല്ലാം കൂടെ പെറ്ക്കി അരിഞ്ഞ് എഹ് ഒണക്കി മഴക്കാലത്തെ ക്ക്യായിട്ട് ഒണക്കാനായിട്ട് റെഡ്യാക്കി വെച്ചു കൊറച്ച്ള്ളത് ത്ത്ട്ട് വെച്ചു കൊറച്ച് ഏഹ് പിന്നെ അച്ചാർട്ട് വെച്ചു മഴക്കാലത്തേക്കെല്ലാവോല്ലോ.
ആന്നെ നമക്ക് എപ്പഴൊരു മാങ്ങ അരിഞ്ഞ് ചുമ്മ ചമ്മന്ത്യാണെലും അമ്മക്ക്
അതെ യതെ യതെ അതെ യതെ ഉം
ഞാനും കൊറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഈ പിള്ളേരിട്ടൊണ്ടുള്ള പരിവാട്യായതൊണ്ട് വെല്ല്യധികൊന്നും നടന്നില്ല ഈ പ്രാവശ്യൊന്നും
ഉം
പിന്നെ കൊറച്ചൊക്കെ അച്ചാറിട്ട് വെച്ച് കൊറച്ച് ഉപ്പുവാരി വെള്ളം തളപ്പിച്ചു ഉപ്പിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് പച്ചമൊളകൊക്കെ കീറിയിട്ട് പിന്നെ കുറേ ചക്ക കുരു ഒക്കെ എട്ത്തു കൊറച്ചൊക്കെ കറി വെച്ചു, തോരം വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു, അങ്ങനെ കൊറെക്കെ നടത്തി
ഉ
പിന്നെ ഈ പ്രാവശ്യം ഉണ്ടായ ചക്കക്കകത്ത്ന്ന് ക്ക് കുരൊക്കെ ചെറ്തായിര്ന്ന്.
ഉം ഉം ഉം അത് ചെലെ ചെലെ മാസത്തെ ചെലെ ചക്കേന്റെ ഇതാന്ന് തോന്നുന്നു ചെലെ ഇത് വളവ് ഇല്ലാതെ വെര്ന്നതേ പക്ഷെ നമക്ക് ക ഇവടെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയ ചക്കൻ്റെ കുരു ചെറ്ത് പക്ഷെ ഇ പ്രാവശ്യം കിട്ടിയത് നല്ല വെല്ല്യെ കുരു എഹ് ഇപ്രാവശ്യം അത് കൊറച്ചധികം ചക്ക കിട്ടിന്ന് തോന്നുന്നു പഴുത്ത തെന്ന്യായിരുന്നു.
ഉം ഉം
കൂടുതലും കിട്ടിയെ ഉം പിന്നെ ഇത് വരട്ടിയതും ചക്കവരട്ടി വെക്കലും പിന്നെ ഇഞ് എല്ലാം അങ്ങോട്ട് ചക്ക വിഭവോല്ലേ ചക്ക എന്താ പറയാ ചക്കേടാ പിന്നെ ചക്കപ്പായസം എന്നൊക്കെ പർഞ്ഞിട്ട് ഇനി അങ്ങ് തൊടങ്ങുവല്ലേ
അതെ യതെ യ്തെ യതെ യതെ യതെ കുമ്പളപ്പം
ഉം കുമ്പള
നമ്മള് ച ക്കാക്കി വെച്ചിട്ട് വരട്ടി വെച്ചേച്ച് പിന്നീടാണേലും മഴ നല്ലോണാവ്ണ സമയത്തൊക്കെ വാഴയിലേല് അടേണ്ടാ ക്കും കുമ്പളപ്പോണ്ടാക്കും ഉണ്ണിയപ്പോണ്ടാക്കും അങ്ങനെക്കെ പല പല ഇതൊക്കയിട്ട് ചെയ്യും. ചക്ക കൊണ്ടുണിയപ് അരി അരച്ച് വെച്ചേച്ച് അതിനകത്ത് അരി അരക്കുന്നതിനകത്ത് നമ്മൾ പഴമൊക്കെ ഇടുന്നത് പോലെ ഈ ചക്ക വരട്ടിയത് വരട്ടി വെച്ചേക്കുന്നത്
ഓഹ് ഓഹ് ഉം ഉം ഉം ഉം
നമ്മള് ചക്കയും ശർക്കരയും കൂടെ ഉരുക്കി ചേർത്താണല്ലോ അത് ഇതാക്കി വെക്കണുന്നത് വര-
അതെ അതെ അതെ അതെ അതെ
അതില് ആരി അരച്ചു ചേർക്കതിന്റെ കൂട്ടത്തില് പഴമൊക്കെ ഇട്ട് ആഡ് ചെയ്യുന്നതു പോലെ തന്നെ ഇതതിനകത്ത് ചേർത്ത് വയ്ക്കും
ന ആഹ് അപ്പ ഞാനിതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ
അത് ചെയ്ത് നോക്കിക്കോ നല്ലതാ
ആ ണല്ലേ
ഉം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മള് പിന്നെ അങ്ങനെ ഏഹ് എല്ലാം ചെയ്യും മക്കള ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലുമ ഒക്കെ അവർക്ക് വായടക്കാനും വയർ നറയ്ക്ക ക്കാനൊക്കെ ആയിട്ട് ചെയ്ത് ചെയ്ത് നോക്കും
ആഹ് അതെ അതെ അതെതെ നമ്മള് പിന്നെ ഇവിടെഈ കുമ്പളപ്പ ഉണ്ടാക്കും ചക്ക കിട്ടിയല് കുമ്പളപ്പം അപ്പ ഉണ്ടാക്കും പിന്നെ അരിപ്പൊടി ഇതാക്കിയിട്ട് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ അപ്പം പ്പ ഉണ്ടാക്കൂല്ലേ പട്ടയപ്പം പോലെ ആഹ് അങ്ങനെയൊക്കെ ണ്ടായി
ആഹ് ഞങ്ങളും അങ്ങനെയൊക്കെല്ല എല്ല തന്നെ ഉണ്ടാക്കും പിന്നെ ഇത് ചക്കവരട്ടി ചെറിയ അലുവ പോലെയൊക്കെ ഉണ്ടാക്കി നോക്കും
ആഹ്
കിട്ടിയാ കിട്ടി പോയാ പോയി കഞ്ഞിവെള്ളം കട്ടയായ പോലൊക്കെ ഇരിക്കും
ഇരികും
ഉം എന്നാലും പിള്ളേർക്ക് ആഹ് പിള്ളേർക്ക് ഒരു കാ ഒരു കാ ഒരു നാലുമണിയ ആകുമ്പോ ഒരു കാപ്പി ഇടാണ് ഒരു ഒരു കിണത്തപ്പം പോലെ ഒക്കെ അങ്ങനെങ്ങ അങ്ങനെ അവര് പിന്നെ ചെറിയ മക്കളായതു കൊണ്ട് തന്നെ വലിയ രുചിയും
അതെ അതെ പിന്നെ പിന്നെ ഇത് തന്നെയല്ലേടാ മായം ചേരാത്തതാണല്ലോ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടില് നമ്മുടെ പറമ്പില് കിട് ട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി മക്കക്ക് കൊടുക്കുന്നത് മായം ചേരാത്ത മ സാധനങ്ങളൊക്കെ ആണല്ലോ എല്ലാ
ആഹ് പിന്നെ കൂടുതലും എണ്ണ ഒഴിച്ചും ആഹ് എണ്ണ ഒഴിച്ചു വാർത്ത അങ്ങനെയൊക്കെ ഈ എണ്ണയ്ക്കറത്ത് പോരാതെക്കെ ഈ ഇട്ലത്തട്ടിലും ആവിയിലും പിന്നെഈ ചെറിയ ഇഡലിത്തട്ടില് തന്നെ ചെറിയ കിണ്ണം പോലെ നമ്മളിങ്ങനെ ഉണ്ണിയും മറ്റേ ഏഹ് ഇഡ്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കോരി ഒഴിച്ചിട്ടൊക്കൊണേലും ചക്കയപ്പക്കെ ഉണ്ടാക്കും
അതികെ ആഹ് അങ്ങനെ ഞാാനണ്ടാക്കും
ഉം അതാവുമ്പോ ഓരോരുത്തർക്കും ഓരോന്ന് കയ്യിലോട്ട് കൊടുത്താ സെറ്റ് ആയിട്ടിരുന്നുള്ളൂ
ആഹ് മതി സെറ്റ് ആയിട്ടിരുന്നോള്ളൂ എന്തെങ്കിലും വഴിക്കൊക്കെ നടന്നോ ഇരുന്നോ കിടന്നോക്കെ തിന്നോളൂ
അതന്നെ എവിടേലും ഒക്കെ പിന്നെ തൂക്കുമ്പോ ഓരോന്നൊക്കെ എടുത്തൊണ്ട് പോയാ മതി
പോയാ മതി അതെ ഉം
പിള്ളേരുടെ കാര്യങ്ങൾ ഓടിണ്ടോണ്ട് നമ്മൾ എന്തെങ്കിലുക്കെ കരുതി കൂട്ടി കരുതി
ഉം അതെ അതെ കൊറച്ച് വറുത്തോ ഉപ്പിലിട്ട് മാങ്ങയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ മക്കളിങ്ങനെ വന്നിട്ടേ എല്ലാം
ആഹ് ഇടക്ക് ഇടക്ക്ന്ന അല്ല അവര് മിക്കവാറും തന്നെ ഉപ്പിലിട്ട് അവിടെ ആഹ് ഒരു ആഹ് മാടുകളുടെ ഒരു സൈഡിൽങ്ങനെ വെച്ച കഴിഞ്ഞാല് അവര് വരണോ തവി എടുക്കണോ പൂത്ത പോകാതിരിക്കാൻ വേണ്ടിട്ട് ഉണങ്ങിയ തവി ഇടണോന്ന് പറയുന്നത് കൊണ്ട് അത് മാത്രം ഒന്ന് ഓടിപ്പോയി ഇട്ടേച്ചു പോരുന്നു എടുക്കുന്നു തിന്നുന്നു.
തിന്നുന്നു അതെ
ഉം ആഹ് പിന്നെ നമ്മളീ പറയുന്ന പോലെ കാശുകൊടുത്ത് മേടിക്കുന്ന അല്ല വേറൊന്നും അല്ല അ നൊക്കെ ആയതൊണ്ട്
അതെ അതെ ഇനിപ്പ അങ്ങോ ട്ട് മഴ സീസണാകുമ്പോ എല്ലാം വീണിട്ട് ഏഹ് ചതഞ്ഞും വല്ലാണ്ടൊക്കെ അരഞ്ഞുവോക്കെ പോയി പിന്നെ കൊതുകായി ചീവായി പ്രാണിയായി ഭയങ്കര പ്രശ്നങ്ങളാണ് മഴ മഴ പിടിക്കുന്നേലും മുന്നേ പുഴുവൊക്കെ വരും മഴം പിടിക്കുന്നേലും മുന്നേക്കെ എന്തെലുവോക്കെ ആക്കിയൊക്കെ ഏഹ് ഇതാക്കി കഴിഞ്ഞാ പിന്നെ കൊഴപ്പവില്ല ഒന്ന് വൃത്തിയൊക്കെ ആയാലേ ചെലപ്പോഴൊക്കെ പെരയ്ക്കാകം മുഴുവനു ക്കെ ഇങ്ങനെ പു എന്താ പറയാ മറ്റേ ഈച്ച ഇല്ലേ പഴേ ഈച്ച
കുവിച്ച
കാ കുവിച്ച അതാരിക്കും ഫുള്ളിനി
അതെ അത് അതിന് അതി പറയുന്നപോലെ നനയാതെ ഇരിക്കാൻ വേണ്ടിട്ട് ചെറകൊട്ടുമ്പോ അത്ങ്ങടെ നാശാന്ന് അവർക്ക് അറിയാന്നകൊണ്ട് അവര് പെരക്കാത്ത് കേറി
സുഖവാസത്തിന് വരും ഉം പിന്നെ മ എങ്ങനെയാ മഴയൊക്കെ വരുമ്പോ തുണിയൊക്കെ ഒണങ്ങിയെടുക്കാനൊക്കെ ഒള്ളെ
ആഹ് ഇവടെ പൊറക് വശത്ത് പിന്നെ വർക്ക് ഏരിയ പോലെ ഷീറ്റക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി എടുത്തിട്ട്ണ്ട് വാഷിംഗ് മെഷീൻ ഉള്ളതൊണ്ട് അതിന്റാത്തിട്ട് കഴികി ഒണക്കി
കുട്ടികളൊക്കെ കുഞ്ഞോക്കെ മുതിർന്ന ആയതൊണ്ട് പിന്നെ വല്യ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല.
ആഹ് അതെ അതെ അതെ അതില്ല കൊഴപ്പില്ല പഷേ ഇനിപ്പ വല്യ എന്നാലും ആഹ് അതെ ചെറുത്ങ്ങളല്ലേ
ഉം ഒരാള് ആറെഴ് ജോഡിന്നുള്ള കണക്കിലാണ് ഇവടെ പോന്നത്
അപ്പ ഇതെന്താ ചെയ്യുന്നെ കണ കഴുകി ഒണക്കനെക്കെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഒണ്ടോ
ഇനിപ്പ ഞാൻ പറഞ്ഞേക്കുന്ന എന്നാന്ന് ചോയിച്ച് കഴിഞ്ഞാല് അലക്ക ഇടുക അയെ തന്നെ ഇടുക എന്നിട്ട് അവടെ പോയി പെറുക്കാ ഇട് മഴ ക്കാലം കഴിയുന്നത് അങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കി പിന്നെ കൊ പ്പ ഇല്ലല്ലോ ഇത് മടക്കി വെക്കാൻ നമുക്ക് സ്ഥലവില്ല
അതെ അല്ലെങ്കി പിന്നെ പണ്ടത്തെ സിസ്റ്റം ഉം പണ്ടത്തെ സിസ്റ്റം പിടിക്കണം വെറ വെറകടുപ്പിന്റെ മേളില് മറ്റേ അയ കെട്ടിട്ട് അയിന്റെ മണ്ടക്കിട്ട് ഉണക്കണം.
ആഹ് പാദകത്തിന്റെ അവടെ അമ്മച്ചിയൊക്കെ പാദകത്തേല് നമ്മടെ അലുവടുപ്പിന്റെ പാദക ത്തിലൊക്കെ മൊത്തോ ചെറിയെ ചെറിയെ നിക്കറുകളെല്ലാം പെറുക്കിവെച്ച് ഒണങ്ങിയെടുക്കും ഉം ഉം വെറകൊക്കെ അടക്കിവെച്ചേചയിന്റെ മോളില്
ആഹ് തുണി ഓഹ് നമ്മളൊക്കെ ചെറുതില് എന്തോര് അങ്ങനിട്ട് ഒണക്കി ക്കി ഇട്ടേയ്ക്ക്ണു മഴസമയത്തക്കെ
എനിക്കെക്കെ പിന്നെ അത്രയൊന്നും അറി ത്തില്ല അങ്ങനെക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ ഏഹ് എങ്കില് ഇല്ലങ്കിലും ഇപ്പ ഇവരെകൊണ്ട് ഞാനത് ശെരിക്ക്‌ പഠിക്ക്‌ന്ന്ണ്ട് എനിക്കിപ്പംഎന്റെവീട്ടില് രണ്ടുപേരും ഞങ്ങള് രണ്ടുപേരഉണ്ടായിരുന്നൊള്ളു അപ്പൊപിന്നെ അവന്റെകാര്യംഅവൻനോക്കിക്കോളും
ഉം
എന്റെകാര്യംഞാൻനോക്കും അങ്ങനെയൊക്കെആയി ഞങ്ങളങ് അറിവായിപ്പോയി പക്ഷെ ഇവര്മൂന്ന്പേരും ചെരട്ടേനാടിയംപോലെ ഒരുപോലല്ലേ
അതെ അതെ അതെ ഉ മൂന്നിനെയുംപിടിക്കാനായിട്ട് മൂന്ന് വശ ത്തൂടിപോണം
പ്പതുവഷത്തോടെപോണം
മുപ്പത് വയസോടിപോണം അതാപ്രശ്നം
ങ്ങങ്ങുങ്ങ മൂന്ന് വശക്കെആയിന്നെങ്കി സിമ്പിളായിട്ട്ക്കി പിടിച്ചോണ്ട് വന്നേനേ പക്ഷെഇതിപ്പോ മു പ്പത് വശത്തോടെപോയാലുംകിട്ടുന്നില്ല അപ്പൊഅവധിയിക്കെആയത് കൊണ്ട് ഒട്ടുംകിട്ടുന്നില്ല
ഉം ഉം
സ്കൂള്തുറന്ന്
ഇനിയിപ്പോ അംഗനവാടിയൊക്കെതുറന്ന് സ്കൂളൊക്കെതൊറക്കുന്ന ഉം
സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ആഹ് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്ന് പോയേക്കുവായിരുന്നു കൊറെഎല്ലാം പൊതിഞ്ഞു
ഉം ബുക്സ് ഒക്കെ കി
കൊറച്ചൊക്കെ ആഹ് എല്ലാംതന്നെ അത്യാവശ്യ ആയി ഇനിയിപ്പംകൊറച്ച് പൊതിഞ്ഞു കൊറച്ചൊ ക്കെ ഇനിചെയ്യാനുണ്ട് ഈഒരാഴ്ച കഴിയുമ്പഴ്ത്തേക്ക്യും അവൾടെ അവരതായേ ലോകത്തിലേക്ക് അവര് പറക്കുകയായി
ആഹ് അപ്പൊ വീ പരിക്കാത്ത ശൂന്യാവും വൈകുന്നേരം വെരുന്നവെരേ ഒരന ഓ ഇല്ല ഒച്ചയില്ല രാവിലെ എഴുന്ന് ഇറങ്ങി പോകുന്നല്ലേ ഉം അങ്ങനെ
ശൂന്യമായെന്ന്നമ്മൾ പറയും രാവിലെ ഒരു ഓ ഒരു രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിക്ക് ശേഷം
അതെ അതെ അതെ അത് നേരാം
ആഹ് അത് വരെ വീ ചോറും കറിയായി പണിയായി അലക്കായികുളിയായി കുളിപ്പീരായി അതല്ലാകഴിഞ് നമ്മളൊന്ന് റെഡിആയിട്ട് വരുമ്പോഴ്ത്തേക്ക് ഇവര് വെരുവായി
അതെ അതെ
ഉം പിന്നെ നമ്മള് പിറ്റേ ദിവസം തന്നെ ജീമ്പൂമ്പാടെ കാര്യം പറഞ്ഞപോലെ അതെ റൊട്ടേഷൻ വരുന്നുവോ
ഉം ഇങ്ങനെ ന്നാകഴിച്ചോ
ഇല്ല ഇനിയിപ്പോ കഴിക്ക്ണ കാര്യൊക്കെ കണക്ക അയ്ച്ചിരി ഒരുകാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ടൊക്കെ വെശ്പ്പില്ല
ആഹ് ഉ ന്നാറെഡിയായിട്ടിരിക്ക് ഓക്കെ ശെരി ശെരി ഉം
ആഹ്